ഹലോ കേൾക്കുന്നുണ്ടോ
ആഹ് ആഹ് കേൾക്ക്ണ്ട് പിന്നെ
പിന്നെ പുളുസു കോട്ടിരിക്ക്ണ്
പണി ഒക്കെകയ്ഞ്ഞാണ്ട് ഏഹ് അതൊക്കെ കഴിഞ്ഞ് എൻക്ക് നോമ്പാണ്
നോമ്പണോ ആഹ് ആഹ്
ആ അപ്പം കുടിച്ചിട്ടില്ല
ആണോ ആ പ്പൊ ഇത് എന്ത് എന്തിന്റെ നോമ്പാണ്
ഇന്നെ മുഹറംന്ന് പറഞ്ഞൊര് നോമ്പ്ണ്ടല്ലോ ഇതില്
ആഹ് ആഹ് അത് മൊഹറം എന്നാണർതം ഈ ആഴ്ചയാണാ അല്ല അട്ത്ത ആഴ്ചയണോ മൊഹറം എന്നാണ്
ആഹ് മുഹറം ഒമ്പതും പത്തും അട്ത്താഴ്ച്ച വെരും
ആഹ് അപ്പം ഞാൻ കലണ്ട്റി ഇരുവത്താറ് ഞാൻ കലണ്ടറി കണ്ട് വെച്ചേണ് പക്ഷെ ഇങ്ങനെ നോ നോമ്പിന്റ കാര്യം എനിക്കറിയില്ല ഒന്നും രണ്ടും അല്ലെ
ഇന്ന് ഒന്നും രണ്ടും അല്ല അപ്പൊ ഒന്ന് മുതല് പത്ത് വരെ ഇല്ല അല്ല അല്ല അല്ല ഞങ്ങള് മാസത്തില് ആദ്യത്തെ
അല്ലല്ലെ ആഹ്
അപ്പം ഒന്ന് മുതല് പത്ത് വരെ നോൽക്കും ആൾക്കാര് ഞങ്ങള് ഈ അറബി മാസം ആഹ് മിക്ക ആൾക്കാരു എടുക്കും പിന്നെ ആഹ്
നോമ്പെടുക്കോ ആഹ്
പിന്നെ ച് ഒരുവിധ ആൾക്കാരൊക്കെ ഒമ്പതും പത്തും എടുക്കും മുഹറം ഒമ്പതും പത്തും
ആണോ ആഹ് ആഹ്
അഹ്
ഇനി ഇപ്പം വായല് ഇണ്ടാ അവടെ ആ ഫുഡ് ഉച്ചത്തേക്ക് റെഡി ആയി
ആഹ് എന്താ ഉച്ചത്തേക്ക് കാലാവസ്ഥ നല്ല മോശെര്ന്നു രാവിലെ നല്ല മഴയ്ര്ന്നു എവ്ട്ക്കും എറങ്ങാം പറ്റാത്ത ആഹ് ഒക്കെ ക്യാൻസലാക്കി മ മഴയായ കാരണം ഇപ്പ വെയ്ലതാ വെര്ണ് ആഹ് പൊറത്ത് പോണംന്ന് വിചാരിച്ചീരുന്നത ഒക്ക നടന്നീല്ല ഡോക്ടറെ കാണിക്കാം പോണംന്നൊക്ക പറ്റ്ന്നൊയ്ക്ക കൈ കൊര്തര് പ്പ് പോലെ അപ്പൊ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോണോ ഡോക്ടറെ കാണിച്ചപ്പൊ ഡോക്ടർ പറഞ്ഞേ ു അതൊന്ന് ടെസ്റ്റ് ചെയ്തൊ കണ്ണാടി നരമ്പിനേറ്റം ബ്ലോക്ക് വെര്ന്ന്ണ്ടോന്നുള്ളത്
ആണ് അ അ അ ഇന്ന് പോവാം പറ്റീലല്ലേ ഹോസ്പിറ്റ്ല്
ആഹ് ആഹ് അപ്പൊ മഴയായ കാര
ആഹ് ഇവിടം ആഹ് ഇവിടം പക്ഷെ കൊഴപ്പില്ല രാവിലെ നല്ല മഴെയ്യെര്ന്നു ആറ് മണി മുതല് എട്ട് മണിവെരെ നല്ല മഴ പിന്നത് ഇപ്പ ദെ വെയില് തെളിഞൂഞ് വെര്ണ്ട്
ആഹ് വണ്ടിമ്മ പോകുമ്പക ല്ക്ക നനയോ ചാരിങ്ങാണ്ട് ഇരിക്കരുന്നല്ലോ
ആഹ് ആഹ് ആഹ്
പോവാം പ റ്റീല ഇപ്പ കൊയപ്പ. ല
പോവാം പറ്റീല്ല അ
ഉം
ആഹ് അപ്പ ഇതിന് മുമ്പ് കാണിച്ച്ട്ടുണ്ടാ ഇല്ലല്ലെ ആദ്യായിട്ടാണ് ഹോസ്പിറ്റ്ൽ കാണിക്കണെ
കാണിക്കാം പോണത്
കാണിക്കാം പോണേ ഒള്ളു ആഹ് ആഹ്
ആഹ് നിങ്ങക്കന്തെ ഫുഡാക്കിയെ
പിൻ ഇന്ന് ര് രാവിലെ പുട്ടും പരിപ്പുവായിരുന്ന് ഉച്ചക്ക് ഇപ്പ ചെമ്മീന് ഉണ്ടായി ഇപ്പ ഞങ്ങളടെ വാതിക്ക തന്നെ ചെമ്മീൻ കിട്ട് എന്ന് പറഞ്ഞാ ഈ മഴക്കാലം അയതോണ്ട് വല കെട്ടി കിട്ടും ചെമ്മീൻ
അഹ അഹ പോയന്റെട്ത്ത് പൊയേ തോടോ എന്തെങ്കിലുണ്ടോ ഏ
ആഹ പൊഴ ഇവിടുത്തെന്നെ അടുത്തുണ്ട് ആഹ കൊറെ നല്ല പച്ചച്ചെമ്മീനായിരിയ്ക്കും
ഏ പുതിയ ചെമ്മീന്
ആഹ നല്ല പച്ചച്ചെമ്മീൻ നല്ല പെടക്കണേ ചത്തിട്ട്ണ്ടാവൂല
ആഹ ആഹ
ആ അപ്പം അതുംകിട്ടി വല കെട്ടിക്കൊണ്ട് വന്നു
അയ് ശരി തോന്നണ്ടാ
ആഹ ആ കുറേണ്ട് നൂറ് രൂപ ഒക്കെ തന്നെ കുറെ ഒക്കെണ്ടാവും
ആഹ ആഹ
അപ്പൊ അതിപ്പൊ കിള്ളി പ്പ ആഹ കിള്ളി ഇപ്പ ഉലത്തി വെച്ചേക്കണേണ് ഉച്ചക്ക് ഹസ്
ഉം അഹ അഹ അപ്പൊ അത് ആരാ പുടിയ്ക്കല് വല ആരാണ്ടാക്കല് പുട്ച്ചൊണ്ടല്ലൊ മീന്
ഇല്ല ഞാൻ തന്നെ പൊളിച്ച് ഞാൻ തന്നെ വെക്കേ വെക്കേം ചെയ്ത്.
അല്ല മീനാരാ ചെമ്മീനാരാ പുട്ച്ച് കൊണ്ടരാ?
ഇല്ല അത് ഫ്രണ്ടി തന്നെ യ്ണ്ട്. അപ്പൊ അവര് കൊണ്ടുവന്ന് തര്‌ണ് നമ്മക്ക് അവർക്കെന്നെ വല കെട്ടണ്ടേ. അവര് പൊഴേ പോയി പിടിച്ചൊണ്ട് വരും.
അപ്പൊ ഫ്രീയാ, നമ്മക്ക് പൈസൊന്നും തെ കൊടുക്കണ്ടേ?
പൈസ ആഹ് പൈസ നൂറ് കൊടുത്താ മതി കൊറേ കിട്ടും. നമുക്ക് വെയിലണ്ടെങ്കി നമുക്കത് ഒണക്കി മോളിട്ട് ഒണക്കിയെടുക്കാ. ഒണക്കചെമ്മീനായിട്ട്.
ആഹ് കുഞ്ഞ്യെതാണപ്പോം.
ആഹ് കുഞ്ഞത് ഒണക്ക ചെമ്മീനില്ലേ അതിൻ്റെ അത്ര ഒള്ള്. അപ്പം നമുക്കിത് ഇപ്പൊ രണ്ട് കിലോ മേടിച്ചിപ്പോ ഒണക്കചെമ്മീൻ നല്ല വിലയല്ലേ ഇപ്പൊ അറുന്നൂറ് രൂപ കിലോ എണ്ണൂറ് രൂപ വെലേണ്. ഞങ്ങൾടെ ഇവടെ ആഹ് അപ് പ്പെന്തെയ് ഈ വെയിലുള്ള സമയത്ത് ഞങ്ങൾത് മേടിച്ചിട്ട് ഒണക്കി നമ്മുക്കെന്നെ വീട്ടില് ഉപയോഗിക്കാ. അതായത് രണ്ട് കിലോൻ മേടിച്ചാ ഒരു കിലോ ഒണക്കച്ചെമ്മീൻ കിട്ടും. അതായത് ഇരൂനൂറ് രൂപയ്ക്ക് മേടിച്ചാ എണ്ണൂറ് രൂപ ലാഭം എഹ് അറ്‌നൂറ് ലാഭം കിട്ടി നമുക്കൊണക്കച്ചെമ്മീൻ.
ആഹ് അല്ലാ അപ്പ ഇത് എത്ര കൊറേ നേരം മാണ്ടെ തൊൽച്ണ്ടാക്കാന്.
ആഹ് കൊറേ നേരം പിടിയ്ക്കും.
കൊർച്ച് പെട്ടന്നാവൂലല്ലാ.
അതാണ് പെട്ടെന്നാവൂല്ല നമ്മ കുത്തിയിരുന്ന് ചെയ്യണം.
ആഹ് കൂട്ടാനോ കൊർച്ചുണ്ടാവൊള്ളൂ തൊലി കൂടുതലൂ ണ്ടാവും.
ആഹ് അത് തന്നെ ഇപ്പൊ ഒരു കിലോ മേടിച്ചാ തൊലിയാവുമ്പം തന്നെ അര കിലോ ണ്ട്.
ആഹ് അരക്കിലോൻ്റേറെണ്ടാവും അരക്കിലോനേ കൂട്ടാൻ കിട്ടൊള്ളൂ.
തൊലി എന്നെ അധി വെയ്ക്കും
ആഹ്. പിന്നേ ഇ ച്ചെ കുഞ്ഞു സെമ്മീനാ ആഹ് കുഞ്ഞ് സെമ്മീനാവുമ്പള് തലിം വാലും മാത്രം നുള്ളിട്ത്താ മതി. ബാക്കിയവുടെ
ആഹ് ഇപ്പം ചിലോരങ്ങനെ ചിലർ തൊണ്ടോടെ എടുക്കും തോന്ന്ണല്ലേ.
ആഹ് തലട്ക്കും വാല് നുള്ളും. ബാക്കി നട്ക്കവ്ടെ വെക്കും ഉം. ഇവടെന്നലെ കിട്ടീക്ക്ണ് ഇതേപോലെ ചെമ്മീനും പല വകിം കൂടി. ചെമ്മീനും അയ്ല് ആഹ് എല്ലാം കൂടി അയ്ല് ചെമ്മീനൂണ്ട്. അപ്പൊ അവര് പർ ഞാൻ ഇണ്ടാക്കീട്ടില്ല്യ ഞാന് ഇന്ന് നി രാവിൽ തന്നെ നെയ്ച്ചോറ് ഇണ്ടാക്കിക്ക്ണ്. ബീഫ് കറിയും വെച്ച്ണ് ആഹ് അല്ലാ നെയ്ച്ചോറ് വെച്ച്ക്ക്ണേ.
ആഹ് നെയ്ച്ചോറ് അ ആഹ്.
ആഹ്
അഹ് ചെമ്മീൻ ചെമ്മീനിട്ട്ട്ടാണോ അല്ലെങ്കിൽ വേറെ സപ്റേറ്റ്, കറി ചെമ്മീനാണോ?
അല്ലല്ല. ബീഫാണ് ഉം അപ്പൊ കുട്ട്യേക്ക് സ്കൂൾക്കൊട് തയസ്ക്കാനും വേണ്ടീട്ടെ നേരത്തെ തന്നെ ഇണ്ടാക്ക്യേപ്പൊ
ആഹ് കുട്ടികളിപ്പേ എത്രേ ൽ പഠിക്ക്ണ്?
ഒരാള് ഏഴില് ഒരാൾ ആറില് ഒരാള് അൻ ഒന്നില്.
ഒന്നില്. അ അഹ് എല്ലാരും പോയൊ പ്പിന്ന്?
ആഹ് അവരൊക്കെ എട്ടരക്ക് ബസ്സ് വരും.
ആഹ് മഴേയ്തോണ്ടും മടിഞൊന്നു ഇല്ലെന്നോണു അല്ലേ മടിയുണ്ടായോ?
ഇല്ല്യ ഇല്ല്യ ആഹ് ഏഹ് അതൊന്നുല്ല്യ മാ ഫീസൊട്ത്ത് പഠിക്ക്യാണ് ഇവടെ മട്യായിട്ട് നിന്നിട്ട്ണ്ടെങ്കിലെ കണക്കായ്
ആണോ
പിന്നെ പൊർത്ത്ണ്ടോരോര്ത്തെര്
ബെസ്സിന് ആഹ് അല്ല മൂന്നേര് പ്പൊ ഒര് ബെസ്സി തന്നെ മൂന്ന് പിള്ളേരും പോണാ
ആഹ് ഒര് ബസ്സ് തന്നെ ഒര് സ്കൂൾ തന്നെ ഒരാള് ചെറ്തിനെ ഞങ്ങളിബ്ടെ ഗവൺമെന്റില് ചേർത്തീന്ന് അവ്ടിം കൊട്ക്കണം തൊള്ളായ്രുർപ്യാ മാസ്ത്തില് അപ്പൊ ഇപ്പ്രാവ്ശ്യം അവനെവ്ട്ന്ന് വെട്ടിങ്കാണ്ട് ഗവൺമെന്റ്ക്ക് അവര് പേ ഞ്ഞ് ഒന്നാം ക്ലാസ്ക്ക്‌ ജയ്ക്കുമ്പം ഗവൺമെന്റില് അയ്ന്റെ മുന്ന് പ്രൈവറ്റായ്റ്റേന്ന് എല്ലാരിം കൂടി താങ്ങിയാ പോവാത്ത കാര്ണം ബെടെ ചേർത്തതേര്ന്ന് ഇപ്പൊ പിന്നെ എന്താ കാട്ടാ എല്ലാരും കൂട്യാ ഒന്നിതന്നാണ്ട് പോയ്ക്കോട്ടെച്ച്ട്ട് കൊർച്ച് നെര്ങ്ങ്യാലും വേണ്ടിലാ ആണ്ട് ചേർത്ത്ട്ട്ണ്ട്
ചേർന്നിട്ട്ണ്ട് ആഹ് ആഹ് ആഹ് പിള്ളാരെങ്ങെനെ പഠിച്ചോളോ പഠിച്ചോളോ
പഠിക്കാന് മൂത്താള് തീരെ പഠിക്കൂലാ പറ്റെ ബേ
ആഹ് ഹാ ടൂഷന്ണ്ടപ്പാ
റ്റ്യൂഷന് ഇവ്ടെത്തന്നെ ഞമ്മെള് ഓരോരോ ഗെഡു മൂവായിരം കൊട്ക്ക്ണ്ട് ഓരോര്ത്തര്ക്ക് മാ അങ്ങെനെ നാലഞ്ച് ഗഡുണ്ടേ അവ്ടെത്തന്നെ ഇഷ്ടമായ്രി പൈസണ്ട് പിന്നെ ബസ്സിനൂണ്ട് ഇതൊക്കെപ്പാടെ പിന്നെ അയ്ന്റെടേൽ ഞമ്മള് ടൂഷനും കൂടി കൊട്ത്ത്ട്ട്ണ്ടെങ്കിലേ നല്ല രസ് ഉം ഹും ഒരിക്കലും മൊതലാവൂലാ അപ്പ അത് കാര്നം
അഹ് അപ്പ വീട്ടീന്നെന്നെ പട് വീട്ടീന്നെന്നെ പഠ്പ്പിച്ചൊട്ത്തോളു അല്ലേ
വീട്ട്ല് വന്നാലൊന്നും പഠിക്കൂലാ ഏയ് ഞാൻ പർഞ്ഞ് പർഞ്ഞ് പഠ്ച്ചൂടി പഠ്ച്ചൂടീന്ന് പർഞ്ഞ് പർഞ്ഞ് പർഞ്ഞ് മട്ക്കാന്നല്ലാതെ അവര് ബുക്ക് തൊറക്കൂലാ
ആഹ് ആഹ്
മോള് പിന്നെ വെല്ല്യ കൊഴ്പ്പല്ല്യാ പക്ഷെ അവളും ഈ കൂട്ടെത്തില് വെരെ കൂടെ കൂട്മ്പോ അവളും ബേക്ക്ക്കാവാണ്
ആണാ ഇവിടെ എനിക്കൊരു മോളൂണ്ട് ഒരു മോനൂണ്ട് മോള് ഒമ്പതീ പഠിക്ക്ണ് മോൻ ചെറ്താണ് രണ്ടര വയസ്സായ്ട്ടൊള്ളൂ ഹലോ ആഹ് ചെറ്താണ് അതിനെ അങ്ങൻ വാടീലാക്കണം ഇപ്പ്രാശ്യം ആക്കാൻ വേണ്ടി തീര്മാനിച്ച്ക്ക്ണേണ് മൂന്ന് വയസ്സാവുമ്പളെ ഇപ്പാക്കൊള്ളേല്ലോ പ്പൊ പുത്യേ റൂളെല്ലാം വന്നെ സ്ഥിതിക്കേ ആഹ് അപ്പ ഈ ആഗസ്റ്റാവ്മ്പം
ആദ്യം എത്രെ വയസ്സാവുമ്പളേന്ന് ചേർക്കെ ആദ്യം എത്ര വസാവുമ്പളാ അങ്കലവാടി ചേർത്തീന്നേ
ആദ്യം രൺ രണ്ടരയാവ്മ്പാെ കൊണ്ട് നമുക്ക് ഇര്ത്താം അംഗൻവാടീലേ നേര്ത്തെ പണ്ട് മുതൽ രൺ ണ്ടെര വയ്സില് പ്പ മൂത്തേനെ രണ്ടെര വയസ്സി തെന്നെ കൊണ്ടെയാക്കി നമ്ക്ക് കൊഴപ്പുല്ല ഇതിപ്പാ അവര് നോക്കുപ്പ പൊർത്ത് ഇൻസ്പെക്ഷനെല്ലാം വന്നാ ടീച്ചർമാർക്കാ പണി കിട്ട്‌ണേ ആഹ് ഗവൺമെന്റിന് അംഗൻവാടികളെ
ആഹ് ആഹ്
അപ്പൊ അവര് ഒന്ന്ന്ന് മൂന്ന് വയസ്സിപ്പോ ആവണോന്ന് നിർബന്ധോണ് പ്പ അത് കാര്ണം ചെർത്‌നെ ആക്കീട്ടില്ലാ ചെർത്‌നാ ക്കീട്ടു ജൻക്ക് ജോലി വല്ലൊന്ന് നേർച്ചെ ഒര് ജോലി ഇണ്ടായ്ര് സൂപ്പർ മാർക്കറ്റിലേ സെയിൽസായിട്ട് അപ്പാ അയ് പിന്നെ ആഹ് ഇനി ചെർതിനെ ആക്കീട്ട് വേണം ജോലി വല്ലോം നോക്കാം വേണ്ടി
ആഹ് അപ്പോന് മൂന്നരക്ക് വരൂല്ലേ?
ആഹ് മോളും നാലുമണിയാവും ഇപ്പൊ ടൈമാറ്റിയിട്ടുണ്ട്. നാലു മണിയാവും പിന്നെ ഇന്ന് എസ് പി സിയുടെ ക്ലാസുണ്ടാവും. റ്റേ ഒരേ എന്ത്ണ്ടാവല്ലോ കോഴ്സ് പോലെ എസ് പി സി ഇങ്ങനെ ലി റ്റിൽക്കാന്ന് പർഞ്ഞ് കൊറെ രണ്ട് പോലീസിന്റെ വേഷത്തിലല്ലേ?
ആഹ് ആഹ്
ആദ്യം ചേർന്ന
വെ ആർ സിത്തെ വേസത്തില്
ആഹ് അതെന്നെ അതെന്നെ അപ്പ ത അതിലന്നഴിഞ്ഞ് അഞ്ചരേമ്പ തൊള്ള് ആഹ് ആഹ് താമസിക്കും. അഹ് ആഹ് അവ്ടെത്തന്നെ സ്കൂള് അടുത്തന്നേണ് ആള് നടന്നാ പോണ്. സൈക്കിൾണ്ട് സൈക്കിളങ്ങനെ ഇത് പോവാറില്ല മഴയെയ്ത് കൊണ്ട്.
ആഹ് ഇപ്പ മഴേള്ള.
നടന്ന് പോയിട്ട് ആഹ് കൂട്ടുകാരികളു അവര് രണ്ട്, മൂന്ന് പേരുണ്ടവര് സൈക്കിള് പോയിട്ട് വരേം ചെയ്യും.
ആഹ് ഒപ്പാള്ണ്ടെന്നണ്ടെങ്കി പിന്നെ പോകാൻ സുഖാണല്ലോ.
സുഖ സുഖോണ് പോവാ വേണ്ടി അഹ് ആഹ് അഹ് മോളോച്ചു പഠിച്ചോളൂ ട്ടാ. മോള് പഠിച്ചോളു നല്ലോൺ പഠിക്കണ കുട്ടിയാ.
ആഹ് ആഹ് ഒമ്പതാം ക്ലാസ്സിലെത്തി അട്ത്ത പ്രാശ്യം പത്താ ക്ലാസ്ക്കല്ലേ?
അട്ത്ത പത്താ ക്ലാസ്സിലാണ് ആഹ് ടൂഷന്ണ്ട് ടൂഷനാക്കീട്ടണ്ട് ടൂഷകയ്യരുമ്പത്ത് എട്ട് മണിയാവും.
അഹ് ശരി രാവിലെ എട്ട് മണിരെ രാത്രി
എട്ട് രാത്രി എട്ട് മണി. ആഹ് ഇനിക്ക് ഒരു കോള് വരുന്ന്ണ്ട് ഞാൻ വിളിക്കാട്ടാ? ഹലോ എനിക്കൊരു കോള് വര്ന്ണ്ട് ഞാൻ വിളിക്കാട്ടാ?
ആഹ് ശരി ന്നാല് ആഹ് ആഹ് ഓക്കെ ഓക്കെ.
ആഹ് ഓ
അഹ്
ആഹ് വെള്ളത്തി ഒഴിച്ച് കളിക്കന്നര കുട്ടു